ഓ
ക്കുന്നുണ്ടോ
ആ കേൾക്ക്ണ് ണ്ട് ഹ് എന്തൊക്കെണ്ട് വർത്താനം ആ ഭക്ഷണൊക്കെ കഴിച്ച് ആ ഭക്ഷണൊക്കെ കഴിച്ച് കെടക് അങ്ങനൊക്കേണ്
ക്കനായോ
ആ നേരത്തെ ചെലപ്പം നേരത്തെ കെട്ക്കും ചോറിന് മീൻകറി മീൻകറി മീൻകറിയാണ്
പിന്നെന്തെക് ക്കെ ഇണ്ടാക്കീന്ന്
ഇന്ന് മീൻകറിയ മീൻ പൊരിച്ചത് പ ഇല്ല എന്ന ചപ്പാത്തി ഇല്ല ഇല്ല ചപ്പാത്തിയ്നി
ഓ രാത്രി ചപ്പാത്തിയാണോ ഇണ്ടാക്ക ഇപ്പ ഉച്ചക്ക് മാത്ര ചോറ് കഴി ക്കാറുള്ളൂ
ആ ഉച്ചയ്ക്ക് മാത്രം ചോറ് വെക്കും കുട്ടികള് ഒരു മോൾണ്ട് മോള് സ്കൂൾക്ക് പോകാനാവകുമ്പോ രാവിലെ ചോറ് വെക്കും പ്പോ രാ
ഓ അത് ശരി ആ അതുകൊണ്ട് രാത്രി ചപ്പാത്തി ഉണ്ടാക്കുക അത് ശരി പിന്നെ വീട്ടില് വൈകുന്നേ ചായക്കൊക്കെ കടിയുണ്ടാക്കാറുണ്ടാ
ചിലപ്പോ ഇണ്ടാക്കും ചിലപ്പോ പുറത്തുന്ന് വാങ്ങോ സ്നാക്സ് ക്കന്തെ
എ എന്നും അങ്ങനെ ഉ സ്നാക്സ് കടികളൊക്കെ ഉണ്ടാവാറുണ്ടോ
എന്നൊന്നും ഇണ്ടാവൂല എട
ഓ അത് ശെരി. പിന്നെ വീട്ടില് കൃഷി ഞാന് ചോറ് കഴി ചോ ഇന്ന് ച് കോഴിക്കറി ണ്ടായിര്ന്നൂ പിന്നെ പപ്പടം ഉണ്ടായിര്ന്നു പയറും പേരി ഉണ്ടായിരുന്നു ചോറ് കഴിച് ഞങ്ങള് ഒരു നേ ഒരു നേര് തന്നെന്നെ രണ്ട് ഇതിലേക്ക് വെക്കും ഉച്ചക്കേക്കും രാത്രിക്കേക്കൊക്കെ ആ രാവിലെ വെക്കുവോ ആ ഞങ്ങളാദ്യേ അങ്ങൻതന്നെ രാവിലെ വെക്കോ രണ്ടു നേരത്തിനും കൂടിയോ പിന്നീടെ രാത്രി ഒന്ന് വെ ക്യൂല ആ ഒരു നേരം ഒ വെക്കാം പി അങ്ങനെ ഉച്ചക്യോ രാത്രിോ അങ്ങനെ കഴിക്കും പിന്നെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കോ
അങ്ങനെ ആ എല്ലതോ ആഹ എന്തെങ്കിലും സ്പെഷ്യലയിണ ദിവസൊക്കെ അൽഫാമോ അങ്ങനെയൊന്നും ഉണ്ടാക്കും ഗുലാബ്
ബിരിയാണി ഓ ബിരിയാൺ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയ ഓ അത് ശരി നിങ്ങള് ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കുമ്പോ മുള കുപൊടിയൊക്കെ ചേർക്കോ
മുളക് പൊടി കൊറച്ച്
ഞങ്ങള് ബിരിയാണി ഇണ്ടാക്കുമ്പം മസാലേൽ മഞ്ഞൾ പൊടിം ബിരിയാണി മസാലയും മാത്രം ഇട്ടിട്ട് പച്ചക്ക് കോഴിട്ടാണ്ട് വെക്കൂലേ അപ് ന്നട്ട് വേവി ക്ക്യാ അങ്ങനെള്ള ബിരിയാണില്ലേ ആ അങ്ങനെ വെക്കും ങ്ങളെങ്ങനെ പ്പ് പൊരിച്ചിട്ടാണ് വെക്ക
ആ ഞങ്ങള് പൊരിച്ച് പൊരിച്ച് ഉള്ളിയൊക്കെ വാട്ടി എന്താ മഞ്ഞ മഞ്ഞാവ
ഉള്ളി വാട്ടിയാണ്ട് അയ് ശരി അങ്ങനെ മസാല തേച്ചിട്ട് പൊരിച്ചി തെക്കുലേ ഞങ്ങള് ഉ ഉള്ളി വാ ട്ടികാണ്ട് അയ്ല് ഈ മഞ്ഞൾ പൊടിയും ബിരിയാണി മസാലയും കൂടി ഇട്ടാണ്ട് പിന്നെ കോഴി ഇട്ട് പിന്നെ തൈരൊക്കെ ഒഴിച്ചാണ്ട് അങ്ങനെ ഇണ്ടാക്ക ഇങ്ങള് വറ്റിച്ചിട്ടാ ഉണ്ടാക്ക ഇങ്ങള് വറ്റിച്ചിട്ട് അരി വറ്റി വറ്റിച്ചിട്ടണോ ഉണ്ടാക്ക അതോ തള പ്പിച്ചുറ്റീട്ടോ ഓ നെയ്ച്ചോറാക്കീട്ട് അപ്പൊ അതാണോ രസം മറ്റത്ണ്ടാക്കല്ല തെള്
അങ്ങനെ ഇണ്ടാക്കിയല്ല നെയ് ക്കും ന്നാലേ നെയ്ച്ചോറിന്റെ ടേസ്റ്റുംകൂടി ആ ഇങ്ങെളങ്ങനെണ്ടാക്ക
രണ്ട് കൂടി കിട്ടാന് ഞങ്ങള് തെളപ്പ പ്പിച്ചിട്ടാ ണ്ടാക്കാ തെളപ്പിച്ചൂറ്റിയാണ്ട് ബിരിയാണിണ്ടാക്കും മന്തിയുണ്ടാക്കാറില്ല മന്തിക്കണ്ടാകാറുണ്ടോ ഓ അയ്ശരി
കു ആഹ്
അങ്ങനെ വീട്ട വീട്ടില് കൃഷിയൊക്കെണ്ടോ
പ വീട്ടില് അങ്ങനെ കൃഷിയൊന്നുല്ല
ഓ ചെറുതായിട്ട്ന്ന പച്ചമുളക് ചെടിയോ ചെടികളാ പത്തുമണി ചെടിയൊക്കെണ്ടാ പത്ത് മണി ചെടിയൊക്കെ കൂടുതലുണ്ടാവും
പത്ത് മണിച്ചെടി ആദ്യണ്ടായിനി ആദ്യണ്ടായിനി പത്ത് മണിച്ചെടി സ് അസർമുല്ല അങ്ങനത്തെ ചെടികളൊക്കെണ്ടായിനി ഇപ്പൊ ആ ആ അതെ ആ ഇപ്പ ഇപ്പല്ല
ഇന്റെ വീട്ടില് ഓ ഇന്റെ വീട്ടില് ഓ ഇന്റെ വീട്ടിൽ ആദ്യം നല്ലണ്ടായിരുന്നു ആ സ് അസർമുല്ല അസർമുല്ലാന്ന് പറിണേ ആഹ് ചോപ്പ് ഊട്ണ്ടേനാണോ അതോ
അസ്രമുല്ലാന്ന് പറീണെ റോസ് കളറ് പൂവായിട്ട് ചെറിയ ദെ കരയെലെക്കാരം
ചെറിയെലേ അത് ചോപ്പ് പൂവ്ട്ണൊരു നക്ഷത്രം പോല്ള്ളൊരു പൂവിനെ ദേ ങ്ങളെ അസ്രമു
ആഹ് ആഹ് ആഹ് അതെ അതന്നെ ആഹ് ഒരു റേ റോസിന്റൊക്കെ ആകൃതി ആയിട്ട്
ആഹ് അതന്നെ ചെറിയ ചെറീ വള്ളി പോലെള്ളെ. വള്ളിയായിട്ട്ങ്ങനെ നി മ്മള് കയറൊകെ കെട്ടി കൊടുത്ത് തൂം അതാണ് ക്കണ്ടേ വള്ളീം വീശി. ആഹ് ആഹ് നെൽത്തുകൂടിങ്ങനെ മൊടയണ്ടെ. നല്ല രസാല്ലേ അത് കൂ. ട്ട് കാണാന് ആഹ് നല്ല ഭംഗിയാണ് ന്നറേ പൂവ്ടും ചെയ്യും നെറയെ മൊട്ട്ട്ടാണ്ട് പിന്നെ പത്തുമണി ചെടികളൊക്കെ കൂടുതലുണ്ട് പത്തുമണിചെടിയൊക്കെ പോയിലെ. മഴ ആയോണ്ട
ആഹ് മഴയോണ്ട് പോയി പിന്നെ ഞമ്മള് ഇങ്ങക്കൊല്ലാതും നോക്കൂല്ലെ. ആ ഇപ്പൊ കൊറേ നോക്കാം ശ്രദ്ധിക്കാം ഒയിവിട്ടീല്ല. ആദ്യൊക്കെ കൊറെണ്ടയിന്. അതയിന് ല്ലോ നല്ലവണ്ണം നോക്കണം. വേഗം ഒണങ്ങി. വേഗം ഒണങ്ങി പോവും
പിന്നെ നല്ല വെയില നല്ല ഭ ഗീല് പൂവ്ട്ലെ നല്ല രസ്സല്ലെ കാണാന്. വലീയ പൂക്കളുടും വെയീല് കൊള്ളണം
ആ യി കൊറെ ഉം ഇവടെ കൊറെ കാലം ഇണ്ടായിന്. കൊറച്ച് കാ കൊറച് കാലം കഴിയുമ്പോത്തിന് അത് ഒണങ്ങി. ഇതാം പായേത്
ആഹ് ആഹ് അതന്നെ. പെട്ടന്ന് ഇണ്ടാവല്ലോ എവിടെ ഇണ്ടാവത്. ഇവിടെ ടെറസിന്റെ മേലൊക്കെണ്ട് പൂവ് ട്ട് കെടക്കണേ ഒന്നും ചെയ്യണ്ടെ. ആഹ് ചെറിയ മണ്ണ് മതിയ ന്ന വല്ല വേരില്ലാത്തോണ്ട് ചെറിയ മണ്ണ് മതി ല്ലോ ഇവടെ നെറയേണ്ട് പത്ത് മണി ചെടി നറയേണ്ട്
ഏഹ് റോസൊക്കെണ്ടോ
റോസ് ഇല്ല. റോസ് ഞാ ഞാന് ഇണ്ടാക്കിയാൽ ഇണ്ടാകാറില്ല ത്ര ഇണ്ടാക്കിട്ടും പിടി ക്ക്ന്നില്ല പത്ത്മണിച്ചെടി ണ്ട് പിന്നെ കുറെ ഇലച്ചെടികളൊ ക്കെണ്ട് റോസ് ഞാൻ കുറേ ഏ അ് കുഴിച്ചിട്ട്ണേ പശ് ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല റോസ് പത്തുമണിച്ചെടിയാണ് കാര്യായ്ട്ടുള്ളെ അത് നല്ല രസ ചെണ്ടുമലി ആ വലുതല്ലേ ഓറഞ്ച് കളറ്ള്ള ആ അത്ണ്ട്
ആ മല്ലികിം കോസ് മോസ്
ആ കോസ്മോസ് ആ മഞ്ഞ അതും മഞ്ഞ കളറിലുള്ള അട്ടിയായിട്ട് ആ മഞ്ഞി ഓറഞ്ചൂള്ള അതും ഉണ്ട്
കാ കൊറേ വിടർന്ന്ക്കണ കാണാ
ആഹ് അത് നല്ല രസാ ക്കും അതിന് പെട്ടന്നുണ്ടാവൂല്ലേ വിത്ത് വിതറി കഴിഞ്ഞാ നറയെ അത് റോഡ് വൈക്കലൊക്കെ കാണാ അത് ഉണ്ടാവ്ണേ
ആഹ് നമ്മള് വീട്ട്ക്ക് പോര്ണ റോഡിന്റെ വക്കത്തൊക്കെ ഇങ്ങനെ പിര്ച്ചിട്ട്
നല്ല രസ കാണാന് അതിങ്ങനെ വെറുതേ ഇട്ടാ മതി അതൊക്കെ വിത്ത്
ആഹ് അത്ണ്ടാവ അയിമന്നന്നെ കഴിഞ്ഞാടീട്ട് ആ അയിമന്നന്നെ വീണ് ഇണ്ടാവും ചെയ്യും
ഈഴ്ണ ടൈപ്പാണല്ലോ കോസ്മോസിന്റെ പിന്നെ എന്തൊക്കേ ചെടിണ്ട് വാ ടാർമല്ലി അ ഒക്കെണ്ടോ വാടാർമല്ലി ആക്ക അതൊക്കെ പണ്ടത്തെ ചെ ട്യ വാടർമല്ലിയൊക്കെ പിൻ കോഴിച്ചീര അതെന്താ കോഴിച്ചീര അല്ല തലച്ചോറ് അർ പറഞ്ഞ ചെടിയുണ്ട് തല ചോറ് പർണ
അതിനാണ് ഒരു ഒരു ഒരു പർപ്പിള കളറായാട്ട് ഇ
വെൽവറ്റ് കളറിലുള്ള ഒരു ഉണ്ട അയിന്ന്താ പറയുന്നത് കോഴിച്ചിര ഞാൻ തലച്ചോറ് അത് തല തലച്ചോറിന് ബ്രയി ഇതിന ആകൃതിയല്ലണ്ടവ വല്യ പുതിയതായിട്ട് നല്ല വെയിറ്റ് ഉണ്ടാവേ ആഹ്അതന്നെ കോളിഫ്ലവറിന്റെ അരത്തരു ചെടി അത് കണ്ടുട പൂവ് തലച്ചോറ് അഹ് തലച്ചോറ് കറ പിന്നെ പൂച്ചവാലി ഓ മാസന്മാറി ഇഷ്ടം കണക്കിനുണ്ടായി നി ഇ മാസന്മാ എന്ത പലേ കളറിലിണ്ടേനി ആഹ് ആഹ് അതന്നെ പലേ തരത്തില് പച്ച മഞ്ഞ ഇണ്ടാവും ചെലപ്പം അയ് വെയില് കൊള്ളണേന് അതിനനുസരിച്ച് ആഹ് ആഹ് മാറും ചെയ്യും പിന്നെ അത് മാത്രല്ല അതെന്താ അറിയോ അപ്പം ഏഹ് ആഹ് മഴക്കാല ആവുമ്പോ അതിന്റെ ഒരു വെള്ള ഒരു പൊടി വന്നിട്ടൊരസുഖം വരണ്ട് അത് പിന്നെ മൊത്തം നശിച്ചു പോവാണ് നെ
ആഹ് ആഹ ആഹ് ഒരു കാലത്തൊക്കെ അതെല്ലാ വീ ട്ടിലുണ്ടായീനൊര്
ആഹ് അതന്നെ എല്ലോടത്തും ആക്കെ ഒരു പണ്ട ത്തെ ചെടികളില്ലേ മാസമാർ പക്ഷെ അത ത്ത തന്നെ രസാ പിന്നെ മണിപ്ലാന്റ് അങ്ങനത്തൊക്കെ ഇണ്ടാവും ലക്കി ബാബു അങ്ങനത്തെ ചെടികളൊക്കെല്ലെ ആഹ് കൊറോണ ടൈമിലല്ലേനോ ആഹ് അന്ന് അത് മറ്റേതൊക്കെ ഇണ്ടായീലെ വള്ളി ചെ ചെടിക്കണ്ടേനി എന്താ വേണ്ടറിഞ്ചോ ആഹ് ചെടിച്ചട്ടി ഞാന് കുറേ ഉണ്ടാക്കിണ്ട് സിമെന്റ് സിമെന്റില് ഷീ ചീല മുക്കിയിട്ട് ഒരു ചെടിച്ചട്ടിന്റെ മുകളള് കൊണ്ടയി വെ ച്ചാണ്ട് ഒണ ക്കാല് ഒരു ചെടിച്ചട്ടി കിട്ടു ആഹ് അന്നൊരു രസല്ലേനി അല്ലോ അത് കേക്ക് ഉണ്ടാക്കലേ അതൊക്കെ അന്നേനി ആഹ് കൊറോണ ഉ ആ എല്ലാരും പ്രീ ആയിട്ട് കൊറെേ ആൾക്കർ ചാനല് തൊ തുടങ്ങി അങ്ങനെയൊക്കെ കൊറെ ചെടി ചെടിച്ചട്ടി ഉണ്ടാക്കാവും ഞാനും
വറക്കാര് ക്രാഫ്റ്റ് വർക്ക്
അത് ഞാൻ കൊറ ചെയ്ത ഓ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടണ്ട് കൊറെ മോഡിലാർട്ട് ചെയ്തിട്ടില്ല അയങ്ക ഇഷ്ടമല്ല പക്ഷെ ഇതുണ്ടല്ല പ്ലാസ്റ്റിക് കവർ വച്ചിട്ട പൂക്കൾ ഉണ്ടാക്കും
ആ ആ ആ പലതരത്തിലുള്ള കളർ ആ ഞാന ഉണ്ട ങ്ങനെ ആ ആ ഇങ്ങട്ട് വീടില് ചോക്കേസ്റ്റിലൊക്കെ വെക്കും
എന്താടൊക്കെ മാറാല പിടിച്ച് നാശവും അത് വെക്കാനും സ്ഥലം വേണം
ആ ഇപ്പ ഇ പലതരത്തിലുള്ള കവറുകളൊക്കെ ഉണ്ടല്ലോ റോസ് മഞ്ഞ പച്ച
പലേ തരത്തിലുള്ള കവറുകൊണ്ട് ഇതേമാതിരി ഓരോന്നുണ്ടാക്കൂ നല്ല രസ അതാണേ അന്നൊക്കെ ഒരു രസായ്നി പക്ഷെ ഇപ്പൊന്നും ഉണ്ടാക്കലില്ല ഇപ്പൊ അതൊക്കെ മറന്നും പോയ്ണ് ഇപ്പയും ഇങ്ങനെ ഫോണിലിങ്ങനെ നോക്കും വീഡിയോയിലൊക്കെ നോ ക്കും ഇങ്ങനെ ഓരോന്നു ഇണ്ടാക്കുന്നതെ പക്ഷെ അതാണേ ഇണ്ടാക്കാൻ ഇപ്പോ കഴിയിണില്ല ആദ്യത്തെ മാതിരിയൊന്നുമല്ല മറന്ന് ആ സമയൂല്ല ഇപ്പോ ഫോണിലല്ലേ അപ്പോ സ സമയൊന്നും ഇല്ലല്ലോ
ആ എല്ലാരും ഫോണിൽ റീൽസ്
ആ അങ്ങനെ കണ്ടിരിക്കില്ല അപ്പോത്ത് വൈകുന്നേരം ടൂറൊക്കെ ബീച്ചിലൊക്കെ പോവ്വോ ബീച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയല് മഴയിണ്ടാവിടെ
ആ ആ മഴയിപ്പൊ ഇന്ന് കൊറവാണ് ഇന്നും ഇന്നലെയായിട്ട് കൊറവാ ഇതുവരെ
ഓ നല്ല വെയിലാവൂലെ നല്ല ചൂടാ
ഇല്ല നമ്മവിടെ എങ്ങനെ
നല്ല ചൂടാ അവിടെ വ നല്ല ചൂടാന്ന് പറഞ്ഞ ഇന്നും ഇന്നലെയൊന്നും മഴയില്ല എന്നായിക്കോട്ടെട്ടോ എന്നാ ശരി ആ ആ ആ എന്നാ ശരി